ഹലോ
ആഹ് കേൾക്ക്‌ണില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ
പണിയൊക്കെ ജോലിയോക്കെ കയിഞ്ഞോ
ആ ഒരുവിധൊക്കെ കഴിഞ്ഞു തുണി കഴുകിയില്ല മഴയൊക്കെ ആയതൊണ്ട്
മ്മ് മ്മ് മഴ ഇണ്ടോ ആണ്ട്
ആഹ് ഇവിടെ മഴയായിര്ന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിര്ന്ന് രാത്രിയും മഴയായിരുന്നു
ഉം
പിള്ളേരൊക്കെ സ്കൂളി പോയി ഒരാൾ അംഗൻവാടിയിലും പോയി ഒരാള്
സ്കൂൾ പോ
പഠിക്കാനും പോയി ആ പഠിക്കാനും പോയി
ഉം
പിന്നെ പ ഇപ്പം ഇപ്പൊ ഒരാൾ മൂത്താള് നാല്ലില്
ഉം
ഓ ന്നിപ്പോ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നതേ ഉള്ളൂ പനിയൊക്കെ ഉള്ളവരെ ഇപ്പം പകർച്ചവ്യാധികൾ പടർന്ന് പിടി പനിയൊക്കെ ഉള്ളവരെ സ്കൂളിൽ വിടരുതെന്ന് പൊതുവെ ഇപ്പൊ പനിയാണല്ലോ എല്ലാർക്കും ക്ലാസ്സിലൊക്കെ പനിയായിട്ട് വന്ന ഒരാ വന്നാ പിന്നെ എല്ലാർക്കും പനിയാവോല്ലേ അപ്പൊ അതോണ്ട്
ഉ
ഇല്ല മോന് പനിയൊന്നും ഇല്ല അപ്പൊ സ്കൂളിൽന്ന് സാറ് മെസ്സേജ് ഇട്ടേക്കന്ന് പിള്ളേരെ വീ വീട്ടുകാരെ അറിയി ക്കാണ് പനിയ ആയി കഴിഞ്ഞാ കുഞ്ഞുങ്ങളെ സ്കൂളി വിടരുതന്ന്
ഉം ഉം
പനി അങ്ങനെ ഉള്ളോരു ഉണ്ടെങ്കി വരര്തെന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്.
ഉം അങ്ങനെ പനിയും പനിയും ആ പനിം മഞ്ഞപ്പിത്തോം മഞ്ഞപ്പീത്തോണ് ഇപ്പൊ എല്ലോട്ത്തും
ആണ് തലവേദന ഇപ്പൊ പനി വന്നാ തലവേ ദേനേം ശരീരവേദനേം ഒച്ചയടപ്പും ഒക്കെയാണല്ലോ. വലിയവർക്ക് വന്നിട്ട് പറ്റത്തില്ല പിന്നെ പിള്ളാര്ടെ കാര്യം പറയാ
അതെ ഇനിക്ക് പനിയായിരുന്നു രണ്ടീസം മുന്നേ എടങ്ങറായിന്നു ഞാന്
ആഹ് അതാ മാറത്തില്ലെ ഇപ്പൊ ഞങ്ങളെ അവിടെ പനി വന്നൊര അമ്മ മരിച്ചതേ ഒള്ളൂ പനി വന്നാലേ ഭയങ്കര വണ്ടൊക്കെ വരുന്നൊണ്ട് ജലദോഷം ഒന്നും അല്ലേ ഭയങ്കര ബുദ്ധിമുട്ട പനിക്ക്
പനിയും ചർദിക്കാൻ ഇങ്ങനെ വര്യും ഓക്കാനിക്ക ഇങ്ങട്ട് പക്ഷെ ചർദിക്കൂല്ല അങ്ങനെപ്പ ഉം അങ്ങനെ ഇപ്പൊ ഡോക്ടറെ കാണിച്ച് അവ ഡോക്ടറ് പറഞ്ഞു മഞ്ഞപ്പിത്തം ഇണ്ടോ ടെസ്റ്റ്‌ റ്റെയണം അത് നോക്കിട്ടൊന്നും കൊഴ
ആണോ ആഹ് ഇപ്പ അതിന്റെ ഒരു സീസൺ ആയണ്ടായിരിക്കും അങ്ങനെ നോക്കണോന്ന് പറയുന്നതേ
അതന്നെ
പൊതുവേ
അല്ല കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നല്ല അല്ലെ അസുഖം ഒരാൾക്ക് വന്ന് കഴിഞ്ഞാ ക്ലാസിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്ക വരും അവര് അടുത്ത് നമ്മ കൊർച്ച് മാറിയിരിക്കാന്ന് അവർക്ക് അറിയത്തില്ലോ അവരെല്ലാരും അടുത്തടുത്ത്ന്ന് സഹകരിച്ചൊക്കെ ഇരിക്കുമ്പ പെട്ടെന്ന് അസുഖം വരും അതുകൊണ്ട് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പനിയായ ആരേം വിടരുതേ എന്നാ ഇപ്പൊ അറിയിപ്പ് വന്നത്
ഉം ഉം
ഉം അവിടെ ഇവിടെ പിന്നെ ഒരാൾക്ക് വന്ന ആഹ ഇവിടെ പിന്നെ ഒരാക്ക് വന്ന് കഴിഞ്ഞാ പിന്നെ മുത്താക്ക് വന്ന് കഴിഞ്ഞാ പിന്നെ എളായാക്കാവും പിന്നെ വീട്ടില്ലെല്ലാർക്കു ആവും
ഇതിപ്പോ വന്നിട്ട് പിന്നെ ആർക്കും വന്നില്ല ഇൻക്ക് പനി വന്നിട്ടാർക്കും വന്ന്ട്ടില്ല ചെറുതിന്ന് മാ ത്രം വന്നിട്ടൊള്ളു അവൻക്ക് വന്നൊരു ദിവസം സ്കൂൾ മൊടക്കി കൊണ്ടെ കാണിച്ച് അപ്പോതിന് മാറിം ചെയ്തു പിന്നെ ആ ക്കും വന്നിട്ടൊന്നുല്ല
ആഹ് ആരംഭത്തിലെ കാണിച്ചാ കൊഴപ്പമില്ല അങ്ങ് മാറും.
ഉം
ഉം
പിന്നെ
അതായിനി ഇപ്പൊ സ്കൂള് തൊർന്ന് കഴിഞ്ഞാൽ മഴയ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരോ അസുഖങ്ങളാണ് ചൂട് സമയത്ത് എല്ലർക്കും ചൂട് കുരുവും കണ്ണിന് അസുഖവും അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളായിരുന്നു പൊതുവെ ഇപ്പ അത് കഴിഞ്ഞപ്പോ ഇപ്പം മഴക്കാലം വന്നപ്പോ അങ്ങനെ ഇവിടെ പഞ്ചായത്തിന്നൊക്കെ എല്ലാ വീടുകളിലും തോറും വന്ന് പറഞ്ഞി ട്ട് പോയി എന്താ ചെരട്ടകളെല്ലാം കമ ത്തിയിടണം പിന്നെ പരിസരം വൃത്തിയായിട്ടിരിക്കണം
അള്ളാ ഇവിടെ കഴിഞ്ഞ പ്രാവിശ്യം ഈ സമയത്താണ് ഇവടെ ഡെങ്കിപനി ഇണ്ടായത് അള്ളാഹ്
ആഹ് അതുകൊണ്ടാ ഇവടെ ഇവിടങ്ങളിൽ എല്ലായിടത്തും വന്ന് പഞ്ചായത്ത് അവർക്കുള്ള അറിയിപ്പായിരിക്കും എല്ലാരും വന്ന് അറിയിച്ചിട്ട് പോയി. ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണോന്നൊക്കെ പറഞ്ഞ്
ഉം ഉം
എല്ലാം വന്ന് അറിയിച്ചിട്ട് പോയി.
എനിക്ക് ഇണ്ടായി. ഇന്റെ മോൻക്ക്ണ്ടായി.
ആണോ. അതിന് പ്രത്യേകിച്ച് എന്താ സാധാ പനി പോലാണോ വരുന്നെ.
സാധാ പന്യന്നെ വരുന്നത്. സാധാ പനിയും പിന്നെ ഈ ചർദി നല്ല ചർത്തിണ്ടാകും ഉം ഇല്ല ഛർദ്ദ്യന്നെ. ഭക്ഷണം കഴിക്കാൻ പറ്റൂല തീരെ.
അങ്ങനെ കൊണ്ട് ടെസ്റ്റ് ചെയുമ്പയാണൊ ഈ ഡെങ്കു ടെസ്റ്റ് ചെയ്തു.
ആഹ് അതങ്കി ടെസ്റ്റ്‌ ചെയുന്നത്. നിർത്താതെ പനിക്ക്യ പിന്നേന്ന്ണ്ടെങ്കില് ഉം പിന്നേന്ന്ണ്ടെങ്കില് ക്ഷീണാണ്. ഇതുകൊണ്ട് വന്ന അപ്പം പനി ഛർദിം വര്ന്ന്ണ്ട്.
ആ മോന് ഞങ്ങൾ ആഹ്.
രക്തത്തിന്റെ ഇത് കൊറയാണ്.
കവറാ ഇതാ മോൻ ഞങ്ങള് ഇങ്ങനെ നിമോണിയ വന്ന് ആ ഹോസ്പിറ്റ്ലി കെട്ന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കൊണ്ടോന്നെ. അപ്പം അവര് നെറ്റ് കേട്ടാണ് വന്നത്. ലെങ്കിയുള്ള തോണ്ടെന്നെ റ്റു കിട്ട്
ഉം
ക്കെ അവര് കടന്നെ. പിന്നെ അവരെ സാധാ പിള്ളേറെ വാർഡിന്ന് മാറ്റി വേറെ ഐസൊലേഷൻ അതിലോട്ട് ആക്കി. ആ സമയത്ത്.
ആ നെറ്റ് ഇടും. കൊതുവല
ഉം നെറ്റ് കടത്ത. അപ്പ ഞാനങ്ങനെ കണ്ട കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ക്കൊക്കെ പേര് വര്നം. ഇങ്ങനെ വന്നപ്പഴെ കുഞ്ഞുങ്ങൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളൊക്കെ സാധാ പനിക്കാരും ന്യൂമോണിയക്കാരും അങ്ങനെ ഉള്ളോരോ ഒള്ളു. ഇവര് ഇങ്ങനെ വന്നപ്പം പിന്നെ അവരെ പെട്ടെന്ന് അവിടെ റൂമില്ലാത്തോണ്ടാണ്. പിന്നെ പെട്ടെന്ന് അവരെ ഐസൊലേഷൻ വാർഡിലോട്ട് അവരെ പെട്ടെന്നങ്ങ് മാറ്റി.
ഉം
ഉം
അതേപോലെത്തന്നേണ്. ഞങ്ങള് പോയി ആ ഞങ്ങള് പോയിന്നന്ന്. എല്ലാർക്കും ഞങ്ങളെ പേടിയേരുന്ന്.
ആഹ് അതാ പൊതുവെ എല്ലാം കുഞ്ഞി പിള്ളേരല്ലെ അപ്പം. ഇവര് ഡെങ്ക്യു ആയിട്ട് വരുമ്പം സാധാ അസുഖള്ളോർ ഇങ്ങനെ. പനിയൊക്കെ ഉള്ളോർക്ക് ഇങ്ങനെ. പനി മാത്രം ഉള്ളോരല്ല ചുമ്മാ ഓരോ വേറെ എന്തെങ്കിലും അസുഖത്തിനൊക്കെ ടെസ്റ്റെയ്യാൻ വേണ്ടി വന്ന് അഡ്മിറ്റായി കെടക്കുന്നവരും ഉണ്ട്.
അഹ് ആഹ്.
അപ്പം അങ്ങനെ ഓ ഉള്ളപ്പം.
ഇന്നട്ട് പിന്നെ അന്ന് ഗവൺമെന്റ് എല്ലാരും പറഞ് ഗവൺമെന്റിലാണ് ഇതിന് പ കിട്ടും മരുന്ന്ന്ന് പറഞ്ഞ് ഗവൺമെന്റ് പോയി. ഗവൺമെന്റ് ന്ന് മാറീല്ല അങ്ങനെ പ്രൈവറ്റിൽത്തന്നെ പോയിട്ട് പ്രൈവറ്റില് അഡ്മിറ്റ് ആക്കി ഉം.
ആഹാ അങ്ങനെ മാ
മറ്റെ ഹ് അങ്ങനെ മാറിയത് ഫൈൻ ഗവൺമെന്റ് ന്ന് മാറീല്ല. തീരെ മാറീല്ല. അഞ്ചീസം കെട്ന്നിട്ടും കൂടിന്ന്
കൂടുതലായിരുന്നോ?
കൊതുകിന്റെ ഇബെടെ കൊതുകൊന്നുല്ല. ഇഞ്ഞ് അങ്ങനെ വന്നയിഞ്ഞാ ഒരു പരിപാടിക്ക് പോയിന് ആ പരിപാടീന്ന് പോയിട്ട് അവ്ട്ന്ന് പെട്ടതാണ്.
ആഹ് അങ്ങനെ എന്തോ പറ്റിയതാ
ആഹ് ആരൊക്കെ ആരെങ്കിലും കുത്തിയ കൊതുകുകള് ഞമ്മളെ വന്ന് കുത്തിയാ മതിയോലെ
മതി മതി മതി പനിയുള്ളവരെ പെട്ടെന്നാ ഇത് വരുന്നതേ
അങ്ങനെ ഇണ്ടായതാണ്
കാരണം ഗവർ പെട്ടെന്ന് കാണിച്ച ആരംഭത്തിലൊക്കെ കാണിച്ചാ പെട്ടെന്ന് മരുന്നുകൊണ്ടൊക്കെ മാറും
ഉം പിന്നെ ഡോസ് കുറഞ്ഞ മരുന്നകളൊക്കെണ് ഗവൺമെന്റിൽ ഇള്ളത്
ആഹ് ആവോ ആഹ് അതെ പറ്റി എനിക്കറിയത്തില്ല ഞാനിങ്ങനെ നമ്മൾക്ക് വന്നിട്ടില്ല അഓണ്ട് അറിയത്തില്ല ഉം ഇനിപ്പോ എല്ലലും സ്കൂളുകളിലൊ ക്കെ ബോധവൽക അഹ് സ്കൂളുകളിലൊക്കെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടല്ലോ പിള്ളോരോട് പറഞ്ഞ് കൊടുക്ക് ഇങ്ങനെ ചിരട്ട കിടക്കുന്ന കമത്തിയിടണം വെള്ളം താങ്ങി നിക്കറ റബ്ബർ അങ്ങനെയുള്ള ഏരിയയിലാണെങ്കി ഏഹ് അത് ഈ റബ്ബറിനകത്ത് കറയെടുക്കാൻ വേണ്ടി ചിരട്ട വെച്ചേക്കത്തില്ലേ പ്ലാസ്റ്റിക്കെട്ടാ അതിനകത്തൊക്കെ കൊറെ മഴയാമ്പോത്തേക്ക് പിന്നെ റബറെടുപ്പൊക്കെ ഇപ്പം നിക്കുവല്ലോ പ്പൊ ആ സമയത്തൊക്കെ ശെരിക്ക് കൊതുക് വരും
ഉം
അവിടെങ്ങളിലത്തെ ഇപ്പ പഞ്ചായത്തിന്ന് ഒരുപാട് ബ്ലീച്ചിംങ് പൗഡറ് കൊണ്ടിടുക മഴക്കാലം ആവുമ്പോ പിന്നെ അങ്ങനെ കൊറെ പരിപാടികളുണ്ടല്ലോ ക്ലോറിനേഷനൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് പൊതുവെ കൊറേക്കെ കൊറയു ഒത്തിരിയൊക്കെ ആശാവർക്കർമാരും അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയും ചെയ്യുന്നുണ്ട്
ഇവിടൊന്നും അങ്ങനെ വരൂല
ആണല്ലേ ആഹ് ഇവിടൊക്കെ അങ്ങനെ വരും
ഉം ഇവിടെ കംപ്ലൈന്റ് കൊടുത്തിട്ടും കൂടി വന്നിട്ടുണ്ടായിരില്ല അന്ന് പനിയായിട്ട് എല്ലാരും ഉം
ആഹ് ഇവിടെയൊക്കെ അങ്ങനെ വന്നവരോന്നൊക്കെ ചെയ്യും മഴക്കാലംമായിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെള്ള അസുഖങ്ങളുണ്ടല്ലോ പിള്ളാരെ അങ്ങനെ സ്കൂളി വിടാനും നമുക്ക് കുറച്ച് പേടിയാവും കൊർച്ചോസം പോയി കഴിയ്മ്പഴും പിന്നെ അസുഖങ്ങളാവും പിന്നെ നമ്മുടെക്കെ സമയത്ത് ഇഷ്ടം പോലെ മഴയൊക്കെ നനഞ്ഞൊക്കെ ആയിരിക്കും സ്കൂളി പോയിട്ടുള്ളത് പക്ഷെ ഇപ്പൊ പിള്ളേർ മഴയൊന്നും നനഞ്ഞ പെട്ടെന്ന പനി പിടിക്കുന്നത് വന്നില്ല ഒരു മൂക്കൊലി പ്പ് വരും അത് കൊർച്ചോസം മരുന്ന് പോലും കഴിക്കേണ്ട കൊർചോസം കഴിയുമ്പോ തന്നെ മാറും ഇപ്പഴത്തെ ഒരു പനി വന്നാ പിള്ളേർക്ക് പെട്ടെന്ന് പെട്ടെന്നാ പനി വരുന്നത് അത് ഒരു ശകലം മഴ നനയു കയോ
ഉം
ഉം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ പെട്ടെന്ന് അന്നൊക്കെ നമ്മളാണെങ്കി ശരിക്കും മഴ നനയ്ക സ്കൂള് വിട്ട് കഴിഞ്ഞാ കുട ഉണ്ടെങ്കിലും കൊട കാണില്ല അഥവാ കൊടയു അതും നനഞ്ഞ് കൊട എടുക്കാതെ നനഞ്ഞ് പിള്ളേരെല്ലാരു ട്ട് നനഞ്ഞായിരിക്കും നമ്മളൊക്കെ വന്നിട്ടുള്ളൂ ആ സമയത്തൊക്കെ അസുഖങ്ങളേ ഇല്ല ഇപ്പഴൊക്കെയ പുതിയ കൊറോണ നിപ്പ അങ്ങനെയുള്ള പല പല കാലം പോ ക്കെ പുതിയ പുതിയ രോഗങ്ങളു ആയി
അതനെ പുതിയ രോഗങ്ങൾ ഒക്കത്തിന് പേരുണ്ടല്ലോ
ചിക്കൻ ഗുനിയ ആ അതത് ചിക്കൻഗുനിയൊക്കെ ആദ്യമായിട്ട് കേട്ടപ്പോ തെ എന്തോ വലിയൊരു അത്ഭുതം പോലെ
അതന്നെ
പിള്ളേരെ നമ്മക്ക് അങ്ങനെ പുറത്തു വിടുന്നതിനും പേടിയാ
രോഗ രോഗങ്ങൾക്ക് പേര്ട്ടുന്നു
ആഹ് പുതിയ പുതിയ പേരുകളും നല്ല പൊതുവെക്കെ ജീവിത രീതിയൊക്കെ മാറിയപ്പോഴേ മാ ഈ വേസ്റ്റുകളോ ഒക്കെ റോഡിന്റെ സൈഡിലോ അവിടെ ഇവിടെക്കെ പണ്ട കൂട്ടന്നല്ല മൊത്തം റോഡ് സൈഡിലും ഒക്കെ വേസ്റ്റ് വരിയിട്ടും അങ്ങനെയൊക്കെ പുതിയ പുതിയ രോഗങ്ങൾ വരല്ലേ
അതെ
ശ്രദ്ധിക്കുന്നില്ല
അതന്നെ ഒക്കെ പുറത്തുന്ന് ഭക്ഷണ
അതെ അതെ പുതിയ പുതിയ അസുഖങ്ങള് പണ്ടൊക്കെ എത്ര നനഞ്ഞാലും പനി പിടിക്കത്തല്ലേ ഇപ്പൊ നമ്മൾ വലിയവരാണെങ്കിൽ പോലും ഒന്ന് നനഞ്ഞ പനിയ കേട്ടോ മുമ്പൊക്കെ പണ്ട് കൊറോണയ്ക്ക് മുമ്പൊക്കെ ആണെങ്കി അങ്ങനെയങ്ങും പനി വന്ന ഒരു ബുദ്ധിമുട്ട ഇല്ല പ്പോ പനി വന്ന ഉടനെ ശ്വാസം മുട്ടലായി ഒച്ചടപ്പായി സൗണ്ടല്ല ഇതിന് മുമ്പ് എനിക്ക് അത് അയ്ന് മുമ്പ് എനിക്കാണെങ്കിൽ കൊറോണക്ക് മുമ്പാണെങ്കിൽ എനിക്ക് പനിയൊന്നും വന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ ഇപ്പൊ പനി വന്ന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല സൗണ്ടില്ല സൗണ്ട് അങ്ങ് പോ ആഹ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആഹ് കൊറോണ വന്ന പക്ഷെ എനിക്ക് പനിയും യാതൊരുദ്ധിമുട്ടായി ജോലി ചെയ്യുന്നടുത്ത് എല്ലാരും പോയര് ചേച്ചിക്ക് ഇങ്ങനെ പനി വന്നു പോയി ടെസ്റ്റ് ചെയ്തപ്പോ കൊറോണ പോസിറ്റീവ് ആ അപ്പൊ പിന്നെ ജോലി കൂടെ ജോലി ചെയ്ത് ഞങ്ങൾ എല്ലാരും പോയി ടെസ്റ്റ് ചെയ്തു അപ്പൊ എനിക്കും ഉണ്ടെന്ന് അറിഞ്ഞ അങ്ങനെ ക്വാറന്റൈനിലൊക്കെ പോയി പക്ഷേ അന്നേരം യാതൊരു ബുദ്ധിമുട്ട് ല്ല പനിയുടതായ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ പനി വന്ന സൗണ്ട് ഒച്ചട ഇപ്പൊ ശ്വാസം മുട്ട് ആഹ്